കേക്കന്ന്ണ്ട് ആ ആ സുഖാണ്
നോംബ് എടുത്തിട്ടുണ്ടോ?
ഓ നോംബ്ണ്ട് ഉം. അവിടെല്ലേ ആ മ മക്കള് സ്കൂള് പോയേണ് അത് ചെറിയോല് ഇട്തീല്ല. ഓല് സ്കൂള് പോയിന്
ഉം ഉം പണിയൊക്കെ കഴിഞ്ഞോ? ന്താ
ആ അല്ലേ ഓലെ സ് സ്കൂള് പറഞ്ഞയച്ച് അകക്കെ അടിച്ചേരീ, ഇനി പണിണ്ട്, തിര്മ്പി കുളിക്കാനൊക്കെണ്ട് ഉം.
ഉം ഞാന് ഒന്നും ഇട്ത്തിട്ടില്ല. അട്ക്കളൊക്കെ ക്ലീൻ ആക്കി പോയതേനു. പിന്നെ ഇങ്ങനെ കൊറച്ചേരം ഒന്ന് ഉറങ്ങി ഉറങ്ങി ഇല്ലപ്പൊ എല്ലാരും ഒറങ്ങിയപ്പോ കൂട്ടത്തിൽ ഒറങ്ങി
അത് സ്കൂള് ളളോണ്ട് വല്ലാതെ ഒറങ്ങാനും ഇത് ഇത്കിട്ടൂല. ങ്ങനെ ഒറങ്ങി പോയാലൊക്കെ വൈകൊല്ലോ
പറഞ്ഞയച് മറ്റയാൾ അങ്ങനവാടി പോയിട്ടില്ലേലും മുടി വെട്ടാന് മുടി വെട്ടാന് പരഞ് പോയിട്ട് ഇതുവരേ വന്നിട്ടില്ല. ഇങ്ങനെ വരും വരും വിചാരിച് ഇനി ഇപ്പൊ പത്തേ വന്ത കഴക്ക ആയി ഇപ്പം
അത് നിന്നൊട്ക്കോ മുടി വെട്ടാനൊ
അത് ഞാനാണെങ്കി നിന്നൊട്ക്കൂല. പിന്നെ ഇപ്പന്റെ കൂടെ ആണെ നിന്നൊട്ക്കും. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടോയിട്ടുളളൂ. ചെറുപ്പത്തില് നല്ലോണം ഇപ്പ എന്റെ കൂടെല്ലെങ്കിലും നല്ലോണം നിക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ ആണുങ്ങളൊക്കെ ഉണ്ട്
അ ശെരി ഉം
പിന്നെ
വേറെന്താ? ഇന്ന് നോമ്പ്തൊറക്കെന്താ പത്തിരിയാ?
ആണോ എന്താ അറീല. ഇന്നലെ പൊറാട്ട കൊണ്ടന്ന് രാത്രി ഇങ്ങന പെൽചക്കെതും ഇണ്ടാക്കേണ്ട ആവശ്യം വന്നീല്ല അപ്പൊ അത് ഇണ്ട് ഇന്നലെ വെള്ളത്തീട്ടന്നെ ഇണ്ട് അരച്ചിട്ടൊന്നും ഇല്ല അപ്പൊ അത് ഇണ്ടാക്കിയ ഒന്ന് തിന്ന് കൊഴപ്പൊന്നില്ലേനു മീൻ വേറെക്കെ ആ ആ ആ നല്ല മഴൊക്കെ ഇണ്ടായി പിന്നെ ഇപ്പ വൈകുന്നേര എന്താ അറിയില്ല പിന്നെ ഇനിയിപ്പോ എന്താ പത്തിരിയാ ചെലപ്പപ്പോ ഇങ്ങനെ കോയി കോയി ഇവിടെ ഇണ്ടെന്ന് പറാഞ്ഞിന്ന് അ ബീഫോ എന്തെങ്കിലും വാങ്ങി വരോ അറിയില്ല വരുമ്പ് മോളെ ഒക്കെ നോറ്റണ അതോണ്ട് ന്തെങ്കിലൊക്കെ ഉണ്ടാക്കണംസ്പെഷലൊക്കെ ഉസ്താദ് നോൽക്കണം പറഞന് ആ ഞാൻ ണ്ടോ ഉസ്താദ് നോൽക്കാൻ പറഞ്ഞും നോറ്റി പോയി ഇനി കോയങ്ങാണെങ്കി റമളാൽക്കെ എന്ത ആ റമളാൽക്കെ എന്ന നോറ്റ് പോയി അല്ല നോറ്റ് പോയണ്ട് പിന്നെ മുറിച്ച് വരലനി ലാസ്റ്റ് ക്കൊക്കെ എന്നോ അതേമാരി ഇനി കൊയങ്ങണെങ്കിലട്ട് മുറിച്ചണെങ്കി മുറച്ച് ചെയ്തോട്ടെ
ആഹ ഞാന് ഓള് പറഞ്ഞനി ഞാൻ നോറ്റ പോവാ പിന്നെ ചോറിന് പാത്രം കൊണ്ടുപോവാപ്പോ കോയങ്ങാനെ തിന്നാലോ ഞാന വേണ്ട
ഉ ഞ പറഞ്ഞിട്ട്ൊന്നും ഇനിയിപ്പോ കൊഴങ്ങ ആണെങ്കിൽ ഇനിയിപ്പോ മറ്റെ കുട്ടികളെന്നൊക്കെ പത്രൊന്നും കൊണ്ടോയിട്ടില്ല അങ്ങനെ മുറിച്ചോളൂ റമളാനിൽ അങ്ങനൊക്കെ ഏനി. ആരൂല്ലെങ്കിലൊക്കെ ഒറ്റ കായ അടങ്ങാറ ആയാണെങ്കിൽ
ആ ഉ നാളെ വെള്ളിയാഴ്ച ആവുമ്പോ പിന്നെ സ്കൂള ഇല്ല ഞാൻ പിന്നെ നോ
ഉം അപ്പൊ ഓരോട് ചോദിച്ചപ്പോൾക്കെ നോൽ ഉസ്താദ് പറഞ്ഞിന്. അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോറ്റോട്ടെ വിചാരിച്ചു നോക്ക ഇഷ്ട നോമ്പോലക്കാനക്ക ഇഷ്ട ഉ
എന്നാൽ തിന്നണ്ടല്ലോ പറ ഉ ഉച്ചനൊക്കെ പറ്റി ദിവസം
ഉം ആ
കൈ ആവതു മാണ്ടേ നോക്കണെങ്കി
ഉം അതെ
അപ്പൊ ഇഷ്ടന്ന് നോക്കാൻ ഇന്ന്ങ്ങാ പറഞ്ഞീനി ഞാൻ പറഞ്ഞ ചോറന്നിട്ട് ഒന്നൂടി ഇടന്ന് നോറ്റാുണ്ട അയിന്നത്രമല്ല ആയിട്ട് പ ചായടിച്ച നോ ഒന്ന് പിന്നെ അടുന്ന് ചോറൊന്ന മാറ്റാണ്ട
ഉ ഉ പിന്നെ എന്താ മുറ്റരിക്കലൊക്കെ കഴിഞ്ഞു
മുറ്റ അടിച്ചിട്ടില്ലന്ന് മുറ്റതൊക്കെ ഇറങ്ങിയില്ല ഓൽ പോവോളം ഓലെ വൈത്തലങ്ങനെ
ഉം മഴണ്ടോ ന്ന്
മഴ ഇല്ല മഴ
ഇ ഇവിടെന്ന രാ രാത്രി ഒക്കെ നല്ല മഴ പെയ തിണ് തോന്നണ്ട്
ഇ കല്ല എ ക
മഴ എങ്ങനെ എപ്പോ കൊണന്നപ്പോ നല്ല മഴ എങ്ങനെ സൗണ്ട ആട്ടത്
പ്പ ങ്ങനെ ഒരു പാറ്റലൊക്കെ വരണ്ട്
ഉം
ചോർന്ന അവനല്ല ചണ്ടി അല്ലേ
ആഹ ഇപ്പൊ കൊറവാണ് ചെല സമയത്ത് പെയ്യാതൊക്ക കൂടി പെയ്യുമ്പോ
ആഹ ഈ ചാറ്റൊക്കെ ഇണ്ടാവുമ്പോേ ഞങ്ങത് ാവള്ളോണ്ടേ നല്ല
ആവറ്റ ഇ്ട ഇില്ലല്ല അല്ല ച സമയത്ത് നമ്മള് കുറച്ച ദിവസം പെയ്യാതൊക്കെ അടുക്ക ആറ്റോട് കൂതിരു മഴ പെയ്താ പിന്നെ പിന്നെ ഭയങ്കര പണിയാ പിറ്റേന്ന് നേരെ വിളിച്ചൻ നെ എന്നും മഴള്ളേനോട് ഇ കൊറെക്കെ വീ
ആ ഇപ്പൊ കൊറേ വികല് കുറഞ്ഞു ചില ദിവസം അങ്ങോട്ട് വള്ളോണ്ട
പിന്നെ അത് കുറച്ച ദിവസം അടിച്ചാതൊക്കെ അടിച്ചിട്ടാണ്
ആഹ ഇ ലാവിന്റെ അധമക്കെ ലവണ ഇണ്ടാവും
ആഹ പിന്നെ
വേറെന്താ
വേറെന്താ പിന്നെ ഇന്നലെ കൊറെ പുല്ലൊക്കെ പറിച്ചി എവിടെ പറച്ചിന അഞ്ഞും കൊറേ ഇണ്ട് കൊറേ പറച്ചന്
ആഹ അതങ്ങനെ ഇണ്ടാവലേ
ഉം ഉം അതെ ഒരു വിതൊക്കെ പറച്ച് ഇങ്ങോട്ട് വിടെ എത്തിട്ടില്ല
ഉ ഈ കയിക്കോട്ടൊണ്ട് ചെത്തിയാ പോരും ന്നാ പിന്നെ വേഗണ്ടാവുല.
ഉ എന്താ പോലത്തേക്ക എന്ത് പിന്നെ പുട്ട്ണ്ടാക്കിയ
പുട്ടുണ്ടാക്കും ചക്കെരയെങ്ങ്യിണ്ടായി നി. അപ്പോ ഞാനെക്കെ ആക്കി യെച്ചിനി അ പെട്ടനുള്ള മാവൊക്കെ ആക്കി കുടുതി വെച്ചിന് തേങ്ങി ചേരണ്ടിപ്പ. പിന്നെ
ഏയ് അങ്ങനൊക്കെ ആാക്കിച്ചാ പിന്നെ പണിയില്ല.
ആഹ പിന്നെ അത് ആവി വരുന്ന പണിയലൊ ള്ളു.
ഉം നാല് മണിക്ക എണീട്ടേ?
ഇല്ല ഞാൻ മൂന്നേമുക്കാലിന് നീച്ക്ണ് നാ
ഞാൻ മൂന്നേ മു കാലിനൊക്കെ അലാറം വെച്ചു പക്ഷെ നീ
അഥവാ ഉറങ്ങി പോയാല് നമ്മള് പിന്നാണ് ഒണരൂ ലല്ലോ? വാങ്ക്കൊടുക.
ഉ പിന്നെ മക്കക്ക് പിന്നെ പുട്ടുണ്ട് ആ പുട്ടുണ്ടായിന കൊടുക്കാാന്.
ആഹ അനൊരു ഇതല്ലേ അപഴേ ഉണ്ടാക്കി വക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവും.
ഉം
ഉം വേറെന്താ പിന്നെ സൗണ്ട് സൗണ്ട് ശല്യം ഇല്ലല്ലോ മുറ്റ അടിക്ണ സൗണ്ട്.
ഏ എവിടെ അടിക്കന്ന് അങ്ങോട്ടുണ്ടോ? കേക്കണ്ടോ ആ
പിന്നെന്താ ആാരോ ഒന്ന് ബെല്ലടിക്ക്ണ്ട് നോക്കട്ടെ.
ആഹ മോൻ വന്നതാ.
അത് ചിക്കാ നിന്ന്പ്പ മഴ മൂ ട്ണ്ഞാൻ ചിക്കോണ്ടിന്നാൽ. എത്തെ ഇങ്ങള് പറഞ്ഞോളി ആഹ ആഹ ആയിക്കോട്ടെ ഉമ്മ മടിക്കാന് ഏ പണന്ന് ഇടിഞ്ഞു പോരാണ് അത് മുത്താറിണ്ട്. അപ്പൊ അത് വെയിലത്ത് ചിക്കാ.
ഏ വെയിലുണ്ട പൊയിനാ ത്രം.
ഇന്നലെ മിനിഞ്ഞാന്ന് ഒണങ്ങി അപ്പം ഇന്നലെ ഒന്നുടെ വയ്ക്കാൻ അത് മഴ പെയ്ത ന്നെ ഏപ്പിച്ചീനി ഞാന് ഫോ പോയ വെയിലൊക്കെ കണ്ടിനി
അത്ച്ച അപ്പൊ ഇത് പോയില്ലേ ഒഴിച്ചായോ
ഒൽച്ചിലസീലൊക്കെ നനഞ്.
അള്ളാ ഇഞ്ഞ്ങ്ങനെ അത് ഒണ ങ്ങാ? അയിന് അതൊക്കെ മയത്തന് ഉണുങ്ങ അലോണം ഒണങ്ങണ്ട് കുപ്പിയിലൊക്കെ ഇട്ടക്കെണങ്കി. ഹലോ ഹലോ ഹലോ കേക്ണില്ലല്ലോ? ഹലോ